ഹലോ
എന്തൊക്കെ സുഖല്ലേ. നല്ല പ്രത്യേച്ച് പണിന്നുല്ല വെർതെങ്ങനെ ഇരിക്കെനു അപ്പ അങ്ങനെ വിളിച്ചതാ
ആഹ്
അവിടെ എന്താ പണി.
ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഖുർആനൊക്കെ ഓദിക്കഴിഞ്ഞട്ട് ഇങ്ങനെ ഇരിക്ക.
ആഹ്
പിന്നെന്താ ഒരുസം വയനാട്ട്ക്കൊക്കെവാ.
ഉം ഇശാല്ലാഹ് അവിടെ എന്തൊക്കെയള്ളെ കാണാനും ഇവ്ടെ കോളേജില് പ്പഏഹ് കോളേജിന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു ഇപ്പൊ പ്രിയദർശിനി ഫ്രീ ആയോണ്ടെ.
ആഹ് ശരിയാ പ്രിയദർശിനി ഫ്രീ ആവുമ്പോ നമ്മുക്ക് എവിടെയും പുവാല്ലോ അല്ലെ.
ഇപ്പോ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോയിരുന്നു ഇപ്പോ അടുത്ത അ ട്ത്ത ഈ ഞായറാഴ്ച. വേറെ ഫ്രണ്ട്സിന്റെ കൂടെ പത്താം ക്ലാസ് പഠിച്ച ഫ്രണ്ട്സ് എല്ലാരും കൂടെ വേറെവിടെലും പോകല്ലെന്നോക്കെ പ്ലാൻ ഞാൻ ചെയ്യണ്ട്
എന്നാ ഇവിടെക്ക് വാ ഇവിടെ ഇവിടെല്ലേ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ഇവിടെ ഇടക്കൽ ഗുഹ കേട്ടി
ആഹ് ആഹ് അങ്ങോട്ടേ ഞാൻ വന്നിക്കണ്.
ആഹ് അത് തന്നെ അവിടെ ഇവിടെ പറയുന്നത് മറ്റേ ഈ ഗുഹാ ചിത്രങ്ങളില്ലേ ഗുഹേല് ഇങ്ങനെ നമ്മൾ പഠിച്ചീല്ലേ സ്കൂളിലൊക്കെ പഠിച്ചില്ലേന്നോ എടക്കൽ ഗുഹേന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാ ഈ എന്താ ഇ ഇതില്ലേ ഈ കല്ലുകൊണ്ട് മറ്റേ ഇത് ശില
ആഹ്
നവീന ശിലായുഗം എന്നൊക്കെ കേട്ടിയില്ലേ. അങ്ങനെ ഈ പഴയ കാലത്ത് മനുഷ്യരൊക്കെ ഓരവിടെ എന്തായി കല്ലിലിങ്ങനെ കൊത്തുപണികള് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് കണ്ടീല്ലല്ലോ ഇവിടെ
അയ്യ ഞാൻ കണ്ടിക്കണ് വന്ന്ക്കണ് പക്ഷെ ചെറ കുറച്ച് ചെറിയ കുട്ടിയാകുമ്പോണ്.
ആഹ് ഇതൊരു എന്താ പറയാ അവി ഒരു വലിയ പാറെന്റെ ഒരു ഇടുക്ക് പോലെണ്ട് ആ എന്താ ഒരു ഒരു പാറന്റെ മോളില് വേറൊരു പാറ വീണതു പോലെയ കിടക്കുന്നെ.
ഉം
അത് എന്താ പറയാ ആറായിരം ആ ആറായിരത്തില അധികം വർഷങ്ങൾക്ക് പഴക്കള്ളതാണെന്ന് ആ ശിലാലിഖിതങ്ങളിലെ ഈ നമ്മള് സ്കൂളൊക്കെ പഠിച്ചില്ലേ എവ് ഇവിടെ എത്രേല് അഞ്ചിലോ ആറിലോഏതിലോ പഠിച്ചിട്ടുണ്ട്. അഞ്ചില് ആ പി അവിടെ ചെയ്ത്ച്ചുള്ളത് മനുഷ്യരൂപങ്ങളും അതുപോലെ മൃഗങ്ങളും അങ്ങനെ എന്താ പല പല ചിഹ്നങ്ങളൊക്കെയ. ആ പാറകളിലിങ്ങനെ കൊത്തി വെച്ചിട്ടുള്ളത്.
ആഹ് ആ
അവിടെ നല്ല രസ ആണ് രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണി വരെ അറ്റെ ആണ്. തിങ്കളാഴ്ച ഉണ്ടാവൂല കേട്ടോ അപ്പൊ വരുമ്പോ ഞായറാഴ്ച നോക്കി വന്നാൽ മതി തിങ്കളാഴ്ച അവിടെ ലീവാണ് ആഹ പിന്നെ മലേന്റെ മോൾ വറണ്ടത് ആയ കൊണ്ട് നല്ല ഷൂസ്ൊക്കെ ഇട്ട് വരുന്നാ നല്ലത് കൊറ കേറാനുണ്ട് മേലെ
ആഹ ആ ഈ തൊള്ളായിധം കണ്ടി അതൊക്കെ അവിടെല്ലേ തൊള്ളായിരം കണ്ടി അതൊക്കെ വായന
തൊള്ളായിരം കണ്ടി തൊള്ളായിരം കണ്ടി വന്നീുണ്ടോ
ആഹ വന്നക്കണ എല്ലോടന്നക്ക വന്നണ പക്ഷെ ഓർമ്മയില്ല പണ്ട് വന്നതാ
ആഹ ആഹ
ഉ ഇപ്പടത്ത വന്നിരുന്നോ വീസ ഒക്ക അറിയോ
എങനെ
പസറ്റ്ല്ലേ
ബീസ്റ്റോ ഞാൻ പോയില്ല
ക്യാമ്പാണ് വയനാട് കുട്ടികൾക്ക ഉള്ളതാ അവിട്ക്ക്‌ ലാസ്റ്റ് പ്ലസ് ടു നങ്ങാനും വന്നിനി അപ്പ വയനാട് ലാസ്റ്റ് വന്ന
ആ ഈ തൊള്ളായിരംകണ്ടിന്ന് പറഞ്ഞത് ഇവിടെ മേപ്പാടി മുണ്ടക്കയ ഒക്കെ കെട്ടിട്ടുണ്ടോ മറ്റേ ഇതുണ്ടായ സ്ഥലം ആ ആ അവിടെ മേപ്പാടിീന്റെ അടുത്താണ് ഈ ഇത് അവിടെ ഫുൾ കാടല്ലേ കാടും മലയൊക്കെ ആയിട്ടുള്ള എന്താണെങ്കിലും നല്ല ഒരു സ്ഥലണ അവിടെ ഈ തൊള്ളായിരംകണ്ടി ഫുള്ള് ത്തേയിലതോട്ടങ്ങളും അതുപോലെ മലകളും നല്ല കുന്നുകളൊക്കെ ആയിട്ട് പിന്നെ ട്രക്കിങ്ങിന് ഇഷ്ടമുള്ളവർ അങ്ങനെ പോകുന്നതാണ് നല്ലത് പിന്നെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്
എവിടെ
തൊള്ളയിരം കണ്ടിയിൽ അവിടെ ശെരിക്കും ഗ്ലാസ്‌ ബ്രഡ്ജ് ഉള്ളത് കൊ എും അങ്ങോട്ട് പോുന്നത് പിന്ന മലന്റെ മുകളിൽ നക്കുമ്പോ നമുക്ക് ഈ താഴെ ഫുൾ കാടായതുകൊണ്ട് താഴോട്ട് നോക്കുമ്പോ കാണാൻ നല്ല രസഹിക്കും
ഗ്ലാസ് ബ്രഡ്ജ് മിനിയൂട്ടി കെട്ടക്കണോ
ആ മിനിയോട്ടി കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അവിടെ വന്നില്ല
അവിടെ ഉണ്ട് ഗ്ലാസ്‌ ബ്രിഡ്ജ് അവിടെ അത് ബാർ പോലെ കുറെേ ഈ ആനിമൽസിന്റെ ഒക്കെ ഓരോരോ പാർക്ക് മാതിരി ഇങ്ങനെ ഓരോരോ സെക്ഷനാ ആനിമൽസിന്റെ പാമ്പ് അതിനൊക്കെ നമ്മള് മേത്തൊക്കെട്ട് ത രും
ആഹ് ഇവിടെ ഇവിടെ ഇവിടെ മേ- പടിയും മേപ്പാടിയാണേ ഈ തൊള്ളായിരങ്കണ്ടിന്ന് പറയുന്നത് അപ്പൊ അവിടെല്ലേ എന്താ അവിടക്ക്‌- പോവണം എന്നുണ്ടെങ്കിൽ അവിടെ ജീപ്പുകളാണ് ഉള്ളത് ജീപ്പ് വഴി പോകേണ്ടി വരും
ആഹ് ആഹ്
ഉം അത് മോൾക്ക് പോകുമ്പോ നമ്മള് കാറിലൊക്കെ പോകുമ്പോ നമ്മളെ കാറൊന്നും അങ്ങോട്ട് കേറൂല വണ്ടിയിലൊക്കെ പോവാണേ ജീപ്പൊക്കെ കേയറുള്ളൂ പിന്നെ മഴക്കാലത്താണെങ്കില്- എന്താ പറയാ ഫുള്ള് എന്താ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും നല്ല വഴക്കലുള്ള വഴിയൊക്കെ ആക്കും പിന്നെ- എന്ത് ഈ മഞ്ഞൊക്കെ ആയം കൊണ്ട് മഴക്കാലത്താണെങ്കിലും നല്ല മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല- രസായിക്കും
ഉം
ഉം പിന്നെ ഇല്ല മ പ്പർത്തിയാ വന്നില്ല്യാ ഈ മിനിയൂരിറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ വന്നീല്ല്യാ ഇതുവരെ വന്നീല്ല്യാ
ഞാൻ ഇന്ന വീട്ടിൻ്റെടുത്താണ് തേക്കീ തേക്കിൻ്റെ നാട് നെലമ്പൂര്ന്ന്
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട്
അവിട അവിടെന്ന് വെച്ചാല് ഈ പ ബ്രിട്ടീഷ് തകാലത്ത് ഇവിടെ നമ്മളെക്കെ എന്തെക്കെ കേരളത്തിലന്നെ അറിയപ്പെടുന്ന ഫസ്റ്റിത്ത തേ നെലമ്പൂരിള്ള അവിടെ എന്താ വെച്ചാല് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കാല ത്ത് വലിയ തേക്ക് ഇങ്ങനെ കടത്തൂലേ അന്നങ്ങനെ പോയി കേരളത്തിന്ന് അവിടുക്ക് കടത്ത അങ്ങനെ എന്താ പറയാ അന്ന് തേക്കും കൊണ്ട് കൊറെ കൊറെ സാധനങ്ങള് ഓല് ഇവിടെ ഇണ്ടാക്കും എന്നിട്ട് അത് ഓല് ഓല് രാജ്യത്ത് കൊണ്ടോയിട്ട് കൂടുതല് വെലക്ക് വിൽക്കും അങ്ങനെനല്ലോ ഇവിന്ന് ആ അങ്ങനെനല്ലോ കൊണ്ടേയിനി അപ്പൊ ആ ഒരിത് ഒല് പണ്ട് ഇണ്ടാക്കിയ തേക്കോണ്ട് ഇണ്ടാക്കിയ സാധനങ്ങളും അതൊക്കെ ആഹ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ
മ് അവിടൊക്കൊന്ന് വരണം
അത് അതൊരു മ്യൂസിയാണ് പണ്ടത്തെ സാധനങ്ങളൊക്കെല്ലേ അ ഫുൾ പ്രൊട്ടക്ഷൻ ആണ് പുറത്തെ ആൾക്കാരൊക്കെ ഉണ്ടാ പോലീസ് സൊക്കെ ഇണ്ടാവകും പുറത്ത് അയിൻ്റ ഉള്ളിക്ക് നമ്മക്ക് കേറാണെങ്കിലും പിന്നെ അവിടെ ഒന്നും തൊടാനൊന്നും അവിടെ എഴുതി വെ ഒന്നും തൊടാൻ പാടില്ല പിന്നെ അയിന്റെ കൂടെത്തന്നെ എല്ലാത്തിന്റെയും എന്താ പറയാ നോട്ടും ഉണ്ടാവും എ എന്താണ് ഇത് സാധനം ഇതെങ്ങനെ വന്ന ഏത് വർഷം വന്ന എല്ലാത്തിന്റെയും ഒരു സംഭവങ്ങളും അവിടെ ഇണ്ടാവും-
എല്ലാ അതിലന്നെ ഉണ്ടാവലേ എഴുതി വെച്ചിട്ട്-
തെ-
ആഹ് ഇത് മലപ്പുറത്ത് നിലമ്പൂരിലാണില്ലേ?
ആഹ് തേക്ക് മീസിയം ഞാൻ പോയാണ് മിനിയൂട്ടി എന്താ- മഞ്ചേരിന്നും ഒരു വേറരു വത്ത് കൂടെ അങ്ങനെ കേറും ഉം-
അല്ല ഈ എന്താ ഇതില്ലേ? എന്താ പറയാ തേക്ക് കൃഷി ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടോ അവിടെ?
ആഹ് ആഹ് ആഹ് അത് കെനോദിപ്ലൊട്ടെന്ന്പറയും- വരുന്ന വഴി ഈ ഒരു വീ വീഡിയ കണ്ടക്കൂഈ നെലമ്പൂരിന്റെ റോഡിന്റെ രണ്ട് സൈഡിലും കൊറെ- നല്ല വൈബായി് ആഹ് രണ്ട് സൈഡിലും- ഫുള്ള് കച്ചവടക്കാരു പിന്നെ ഒരു ആഹ് അവിടെയാണ് കനോലി പ്ലോട്ട് എന്ന് പറയും- അവിടെയാണ് ഈ ഏ തേക്ക് കൃഷി ചെയ്യണ അങ്ങനെ തേക്കിന്റെ പണ്ടത്തെ തേക്കാണ് പക്ഷെ അത് കൊറേ കേസൊക്കെ ഉണ്ടാവില്ല ഇന്റെ അടക്കിടക്കക്ക് ആൾക്കാര് രാത്രിൊക്ക് തേക്ക് എടുക്കാൻ
അപ്പൊ ടൈം എങ്ങനെയ അവിടെ
അവിടെ കണലി പോട്ടിലോ അവിടെ ഒരു പാർക്ക് പോലെ അവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിട്ട് പാർക്ക് പോലെയൊക്കെയാണ് അപ്പോ പാർക്ക് പോലെ
അവിടെ അവിടെല്ലേ ഈ ലോകത്തില ഏറ്റവും വലിയ എന്താ ഏറ്റവും പഴയ തേക്ക് തോട്ടങ്ങളോ അങ്ങനെ എന്തോല്ലേ
ഉം
പിന്നെന്താ
എന്താ പറഞ്ഞത് ആ ആ
ഉം ആ പിന്നെ അവിടെ ടൈം എങ്ങനെയാ ഒമ്പത് മണി മുതലാണോ
എന്താ രാവിലെ പത്ത് മണി മുതലാ തോന്ന്ണ്ട് അവിടെ ഒരു ഇപ്പോൊ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിട്ട് ഇപ്പൊ കൊറച്ചും കൂടി ഡെവലപ്പ് ചെയ്തുക്കണു എന്താ അവിടെ ഇപ്പൊ കുട്ടികളെ കുട്ടികെ കളിക്കാതെ റൈറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇണ്ട്
പിന്നെ പിന്നെ എന്തൊക്കെയാള്ളോ അവിടെ
പിന്നെ എന്താ നെടുംങ്കായം പറഞ്ഞിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ ഇണ്ട് അതേപോലെ നെടുങ്കായം പറഞ്ഞിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അതുപോലെ ഏ ഇത് കേട്ടക്കണോ കക്കാടംപൊയിയില് കേട്ടക്കണ ഉം
കക്കാടം പോയിൽ അതെവിടെയാണ്
അ ഞങ്ങള ഇവിടുന്ന് കൊറച്ചഞങ്ങള്ൾ പോണം അട്ടിയമ്പാറ കെക്കാടം പോയിയില് അതേപോലെ അങ്ങനത്തെ അ ഒരു വാട്ടർ ഫോൾസ് അങ്ങനെ കുറച്ച് അങ്ങനത്തെ ബൈബിൾ സ്ഥലങ്ങളാ പിന്നെ കൊറ കൊറ പാർക്കുകളൊക്കെ ഉണ്ട് സിൽസില പാർക്ക് ആ മഞ്ചേരിയാണ്
ഈ മറ്റേ കക്കാടംപൊലില് ഫുള് മഞ്ഞ കഴികു
ആ ആ അങ്ങനത്തെ ഗ്രേയ്ഡ് രാവിലെ പോണം രാവിലെ നേരത്തെ പോണം അല്ലെങ്കിൽ രാ അല്ലെങ്കി വൈകുന്നാരം പോണം അവിടെ ഈ റീലൊക്കെ കണ്ടോക്കെ എങ്ങനെ പറഞ്ഞതാ കറക്റ്റ് അറിയൂല
ഇട്ടങ്ങളും ഈ ചെറിയ ചെറിയ എന്താ പറയയാ തോട് പോലത്തെ അങ്ങനത്തെ ചെറിയ ഇതൊക്കെ എനിക്ക്ിഷ്ട്ട
ആ ആ അവിടെ നല്ല രസ നല്ല വൈഭ നല്ല പക്ഷെ ഈ മഴക്കാലത്ത അല്ലാരും പോവ മഴ കൊണ്ട
പിന്നെ റിസോർട്ട്ൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് റിസോർട്ട് ഒക്കെ ഉണ്ട് റിസോർട്ട ഇണ്ട് അതേപോലെ റിവർലാൻഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ വാട്ടർ പാർക്കൊക്കെ പുതിയ വന്നിക്ണ് അതൊരിപ്പോൊ ഒരു ശരിക്കുംൊ ഒരു ടൂറിസ്റ്റ് ഏരിയാണ് അവിടുന്ന് കോഴിക്കോട്ന്നൊക്കെ വരാണുണ്ടെങ്കിൽ അങ്ങിട്ട് വേറരു വഴിയുണ്ട് കോഴിക്കോട്ട കൂടെ കോഴിക്കോട്ടന്ന്
പോര് കഴിഞ്ഞിട്ടാണോ അരീക്കോട്
ആഹ് നിലമ്പൂര് കഴിഞ്ഞിട്ടല്ല അവിടുന്ന് കോഴിക്കോട്ന്ന് വരുമ്പോ അരീകോട് കഴിഞ്ഞട്ടാണ് നിലമ്പൂര് നിലമ്പൂർന്ന് പോകുമ്പോ ആ ആ അങ്ങനെ അങ്ങനെ അരിക്കോടെ അറിയോ
അരീക്കോട് അല്ല ഈ ഉം മറ്റേ മഞ്ചേരിക്ക് പോകുമ്പോ അരീക്കോട് കൂടെ അല്ലേ പോവാ
ആ മഞ്ചേരിക്ക് പോകുമ്പോ അരീകൊട് കൂടെ അല്ലേ വരിയാ അയിക്കടെ കൂടെ പോവാ അയി കോട്ടിക്കുടി പോവാന ഇടവണ്ണ്ടക്കൂടി പോവാ
ഉം ഞാനരിക്കോടിൽ കൂടെ വന്ന ഒരു ഓർമ്മണ്ട്
ഏ മഞ്ചേരി എന്ത ആരാ
മഞ്ചേരി അനിയത്തി അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് എന്താ അല്ലല്ല അവിടെ ഇന്റേൺഷിപ്പിന് വ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്
നീത്തിയോ അപ്പൊ നീത്തി എന്താ പരിക്കണ
ആ ഡയാലിസിസ ആണ് പടിച്ച
ആ
അപ്പൊ അവിടെ ഇന്റേൺഷിപ്പന് പോയിട്ടുണ്ട ഞാന് ബി അഫ്ലലണ് പഠിച്ച ഇപ്പം എന്താ അറബിയാണ് എടുത്തത് അഫ്ലല ഇല്ലേ
ആഹ അതാ കഴിഞ്ഞോ
ആഹ കഴിഞ്ഞു ഇപ്പൊ ഓൺലൈൻയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്
ആ ആ
ഉം
നിങ്ങക്ക് എത്ര വയസാ
ഇരുപത്തി മൂന്ന്
അ കല്യാണം കഴിഞ്ഞോ
ഇല്ല കല്യാണം കഴിഞ്ഞിട്ട്ല്ല
ആ പിന്നെ വേറെന്താന്നിട്ട്
പിന്നെ വേറെന്താ വേറെന്നുല്ല
ഏ എന്ന ആയിക്കോട്ടെ ആഹ എന്നാ ശെരിട്ടോ
ആ എന്നാ ശരി ആഹ ആഹ